ഹലോ ഹലോ ആഹ് എന്തൊക്കെ വിശേഷം തിരക്കിലാണോ ഉം
ആഹ് മോന്റെ കയ്യിലെയിന്നു ഫോണ് അടിച്ചോ ഇടു മോന്റെ കയ്യിലയിനു ഫോണ് പറിയ അടിച്ചോട് കൂടി വെടിച്ചു ഓടി പറിയ ഹലോ കേൾക്കുന്നില്ലേ
ആഹ് ഏ എത്ര കുട്ടിയാൾ ഉണ്ട് ഉം എന്ത കടക്കാൻ ആയോ
ആവുണു
ഏ മൂന്
കടക്കാൻ ആ
നാൾ ഭക്ഷണൊക്കെ കഴിച്ചോ
ആഹ് കഴിച്ചു ഭക്ഷണം കഴിച്ചിലെ റെയിൻഞ്ചില്ലേ
ആ അള്ളാ..
ഹലോ
ഹലോ ഹലോ
മമ് ഇണ്ട് ഇണ്ട് സ്റ്റെക്കായിട്ടാണ് കേൾക്ണെ
എങ്ങനെ
സ്റ്റേക്കായിട്ട്. കേക്ക്ണ് പറിയ ശരി
ഇന്നാലും ഇന്നാലും കട്ട് ഇന്നാലും കട്ടാക്കല്ലട്ടോ ഏഹ് ഇയ്യ് പറ്റണമാരി സംസാരിച്ചോ അനക്ക് പറയാനുള്ളത് ഇവിടെ റേഞ്ചിന്റെ ഇഷുണ്ട്ന്ന് തോന്നുണു ഉം അതോണ്ടായിരിക്കാ ഇപ്പോ മഴയൊക്കെണു ഇവിടെ മ് ആഹ് ആഹ് ആഹ് ഓക്കെ ഏ എന്താ കുട്ടി ആള് ഉറങ്ങാനായോ
ആഹ് ഓല് ഉറങ്ങാന് കെറച്ച് കയ്യും
അതെലെ ഏ കുറച്ച് കയ്യുന്നോ
മം
ഉം എന്താ ചെയ്യണെ കുട്ടി എന്താ ചെയ്യണെ ചെറിയ കുട്ടിയാണോ
ഒന്ന് ചെറുത്
ഇവിടെ എനിക്ക് രണ്ട് കുട്ടിളാ അതെല്ലെ ആ ഇനിക്ക് തന്നെ ഒന്ന് പത്ത് മാസ ആയിട്ടുള്ളൂ ഓള്ളൂ ഇങ്ങനെ ആട്ടി ഒറക്കാ.
ആഹ് ആഹ് ഒറങ്ങിയേ
ഒറങ്ങിയിട്ടില്ല ഒന്ന് എന്താ ക ഒതുങ്ങി ഇങ്ങനെ കടക്കുണ്ട് തൊട്ടിയിലാണ്.
ആഹ് ആഹ്
ഉം നിങ്ങള് ആ നിങ്ങളെ ചെറുത് എന്തായിട്ടന്ന് മോളാണോ അതോ മോനോ.
മൂന്നും മോനന്നേന് മൂന്ന് വയസ്സ് ചെറു ചെറുതല്ല മൂന്നായി.
ആഹ് ആഹ് ആ മൂന്നായില്ലേ ആഹ് അംഗനവാടിക്ക് പോക്ക് ഇണ്ടോ.
ഫോൺ അടിച്ചാൽ ഉണ്ടോന്ന് അറിഞ്ഞിട്ട് ഉമ്മ അടിച്ചാൽ ഫോണെടുത്ത് ഓടണ്
ഏഹ്
ഉം
ആഹ് ആദ്യം കുട്ടിയാണ്എടുത്തിന്നത് ഒരു കുട്ടിന്റെ ഒച്ചയ കേ കേട്ടത്. ആഹ് അതെല്ലേ ആഹ് ഉമ്മാനോട്
ഉം ഉമ്മാക്ക്ഫോണ് കിട്ടിയ. കിട്ടിയ ചാൻസ്ട്ടിയ വിളിച്ചു ഇന്നെ കാണാതെ വിളിച്ചു.
ഹലോ വല്ല്യ കുട്ടിക്ക് എത്രായി.
മളിക്ക ണ്ടേ രും ല്ലേ.
ഉം ഉം
ഉം
വല്ല്യ കുട്ടിക്ക് എത്രയി ചോയ്ച്ച. ഹലോ വല്ല്യ കുട്ടിക്ക് എത്രായി.
ഓന് രണ്ടാ ക്ലാസിലാണ്.
ആഹ് ആഹ്
ഉം എഴ് വയസ്സായി ങ്ങളെ വല്ല്യ കുട്ടിയോ.
ഓന് ഒമ്പതാം ക്ലാസ്സില്.
ഒമ്പതാം ക്ലാസ് ല് എത്തിക്കണ അല്ലേ രണ്ടാമത്തെ കുട്ടിയോ.
ഓനെ ആറാം ക്ലാസ്ല്ല്.
ആറാം ക്ലാസിലെ
ഉം ഉം
ഉമ്മാന്റെ ആഹ് നിങ്ങള നിങ്ങളെ വീടില്ലേ നിങ്ങളെ വീട് അവിടെ അടുത്താണോ. അപ്പൊ ഒരുപാട് ദൂരം പോവണ്ട എടുത്തന്നെണ്. ഏഹ് വിരുന്നൊക്കെ പോവാലേ ഇടക്കിടക്ക്.
ഉം ഞാനപ്പോഴും പോക്കുണ്ട് ഓലും എന്താവശ്യത്തിന് ഇങ്ങോട്ടാ വരി ഇടുത്തെ അങ്ങാടക്കെ വരി.
അതെല്ലെ ആഹ് അപ്പൊ അങ്ങനെ ഉമ്മാക്ക് കാണുകയും ചെയ്യാ കുട്ട. ട്ട്യാളെ ഉം
അവിടെ അടുത്തണോ
ഉം ഒരുപാട് ദൂര ഞങ്ങള് ഒരു മുക്കാൽ മണിക്കൂറിന്റെ. ബസ്സിലാണെങ്കിലും കാറിലൊക്കെ ആണെങ്കിലും മുക്കാ മണിക്കൂറിന്റെ ഇതുണ്ട്. ഉം ദൂരണ്ട് ഉം മുക്കാ മണിക്കൂർ. എത്ര പത്മിനുറ്റോ
ഉം ഉം
ഏഹ് ന്റെ അന്യത്തിനെ കെട്ടിച്ചക്കണേ അങ്ങനെട്ടോ ന്റെ അന്യതിനെ ഏട്ടത്തിനെയൊക്കെ ഞങ്ങൾ അഞ്ച് മക്കളാണ്. അഞ്ചു പെൺകുട്ടികളാണ് ഉം അയ്ല് മൂന്നാമത്തെ ഞാന് അവര്. എന്താ ഇന്നിം വല്ല്യ താത്താനിം കുറച്ച് ദൂരത് ക്കെട്ടിക്കുന്നത് ഞങ്ങൾ രണ്ടാളി തന്നെ ഒരു മണി. മിക്കൂറിന്റെ അടുത്തുണ്ട് യാത്ര ബാക്കി ബാക്കി മൂന്നാൾക്കാരും അവിടെടു. തന്നേൺ അതോണ്ട് എന്ത് എന്ത് പരിപാടി ഉണ്ടെങ്കിലും വരാനരിക്കാനൊക്കെ സുഖാണ് വീട്ട ഞങ്ങൾക്കൊക്കെ അതൊരു പണിയാണ് കുട്ടികളെ മക്കളെയൊക്കെ വലച്ച്
ാത്ത അങ്ങനെണ് ഓളങ്ങനെ പറയുന്ന ദൂരത്ത ല്ലേ ഓളക്കെ എടുത്ത് കെട്ടിച്ചിട്ടല്ലെടുത്ത എപ്പളും ചെല്ലും ഇന്റെട്തക്ക് ആരും ഇല്ല എന്നൊക്കെ പറ
ഏഹ് എന്റെഉമ്മാക്കാണ് പൂതിയന്ന് എന്താ ഒരാൾ എടു ക്ക് വേണംന്നില്ലതോ മറ്റ ചെറിയ നീട്ടിന എന്നിട്ട് പറ്റൊടത്തക്ക തന്നെ കെട്ടിച്ച കൊറച്ചൊക്കെ
ഉം ഉം
എടുത്തക്കന്നെ കെട്ടിച്ചേ അവിടുന്ന് തന്നെ അതേമാതിരി പത്തിനിറ്റള്ളു അവളെവിടുക്കാനെ പോവാന്
ഉം
ഉം അടുത്ത ആരെങ്കിലും വേണം പറഞ്ഞത് എങ്ങനെ
ബലിക്കേ ഞങ്ങള ഓലെസ്ഥ അത് അവിടെല്ലാതാണ് അപ്പൊ ആ അവസ്താന്റെ മൻപ്രരിക്കും സ്കൂളിന് അടുക്ക് വരാനുംക്ക സുഖമാണ്
അതെല്ലെ ആ വലിയ താത്താന ഇങ്ങനെ എന്താ എന്താ കൊറെ ഒരുപാട് ദൂ
ഒരുപാട് പറാരത്ത ഓട്ടോറിഷോക്ക് അഞ്ഞൂറ്പ്യ എടുക്കണം
ആഹ അതൊക്കെ ഇവിടുക്കുംണ്ട് ഇന്ന ചെറുതായി അപ്പൊ പറഞ്ഞാ ഒരു മുക്കാ മണിക്കൂർ ആ ആ അതെ
ഓള അധിക പരിപാടിന് വരു ഓള് പറയും ഒരു ദിവസത്തിനൊന്നും വന്നാ മുതലാവില്ല ഉ അളിയൊക്കെ അവിടെല്ലാത്തുകൊണ്ട് ആളൊക്കെ ഉണ്ടെങ്കി പിന്നെ വണ്ടിക്ക് അങ്ങനെ വന്നാൽ മതിയല്ലേത്
ആ് അതന്നെ പിന്നെ നമ്മള ഇഷ്ടത്തിന് അങ്ങനെ പോക വരൊക്കെ ചെയ്യാം ചെയ്യ എ ഹസ്ബന്ഡ ഒന്നും തന്നെ ഇവിടില്ല അതുകൊണ്ട് ഞങ്ങക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടികളെ കൊണ്ടൊക്കെ ബസ് ഞാ ബസ്സിനെ ഞാ പോക്ക അധിക ഓട്ടോറിക്ഷയ്ക്ക ഒന്ന് അങ്ങനെ പോക്കില്ല
ഉം ഓൾ അങ്ങനെ തന്നെ പറച്ചില അവഓള് അറിയാം ഓട്ടോറിക്ഷ പക്ഷെ അവഓള് മൂന്ന് മക്കളാണ് അവഓള്റിയ മൂന്ന് ബസ് ഇറങ്ങി വന്നിട്ട് ഓക്ക് ഓരോ സ്റ്റോപ്പിൽ ഓരോ പൈസ കൂ
അതെ ആഹ അതെല്ലേ എനിക്ക് ഇവിടുന്ന് നേരിട്ട് ബസ് ഉണ്ടാവും
ഉം ഓൾക്കത്തില്ല
ഞങ്ങള അവിടു ആ അതുകൊണ്ട് അങ്ങനെ എനിക്ക് സുഖമാണ് എന്റെ താത്താക്ക് അധികം വലിയ ഗതിയേടാണ് അപ്പൊ ഉപ്പ കൊണ്ടുപോകും കൊണ്ടും അങ്ങനെ ചെയ്യുക
ഉം
ഉം
അടുത്തായ അങ്ങനെ ഒരുതാ എന്തുണ്ടെങ്കില് വരാനും
ആ അതെ ഇമ്മക്ക് ഇ ഉമ്മാർക്കൊക്കെ എന്തുണ്ടെങ്കിലും വിളിക്കാനൊക്കെ
ഉം ഉ
ആ ആൺകുട്ടി ഇങ്ങൾക്ക് ആങ്ങളമാരുണ്ടോ
ആ് ഒന്നണ്ട്
ഒന്നണ്ട്ല്ലേ ഏ
അതേമാതിരി എടുത്തുന്ന കല
എന്താ വല അതെ അതെലെ റ്റം ചെറുതലെ രണ്ടാമത്തെ താക്കു അതോ കാക്കേ
രണ്ടാമത്തെ താത്ത
അതെല്ലേ
ഉ ഓന് മൂന്ന് മക്കളായി താത്താക്കും മൂന്ന് കുട്ടികളായി എനിക്കും മൂന്നാള് ഒരിക്കൊക്കെ ഓരോ പെൺകുട്ടികളുണ്ട് എനിക്കില്ല
അതെല്ലേ ഉം ഉ അങ്ങനെ ഓരോ ണ്ട് ഒകെ എല്ലാവർക്കും മൂന്ന് കുട്ടിയാളോ?
ആഹ
ഉം പിന്നെ ഹസ്ബൻറ് എന്ത ചെയ്ണെ?
ഇവിടെ പൊറത്തായിരുന്നു അപ്പൊ ഇവിടെണ്ട് പോണില്ല എന്നൊക്കെ പറഞ്ഞ്.
അതെല്ലേ. ആ പിന്നെ നീ എന്തേ ചെയ്യണ്ടോ നിങ്ങ
ഇ ലെയ് ഒന്നും ചെയ്യണില്ല ഇപ്പ എല്ലാരും അതന്നെ പറ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്ന ഞാൻ. ചെറിയ മോനയും കൂടി സ്കൂളിലാക്കിട്ട് എന്തേലുമൊക്കെ നോക്കണം. ഉം ഇയ് എന്തേലും ചെയ്യ്ണ്ടോ? ഇല്യേ അംഗൻവാടിക്ക് അങ്ങക്ക് കൊറേ പോവണം ഇതേ മാതിരി ഒര് ഓട്ടർട്ടക്ഷ അങ്ങട്ടെന്നെ എഴുപത് വേണം അങ്ങട്ട് അങ്ങനെ മൊതലാവൂല ല്ലോ നമക്ക്.
ആഹ് ആഹ് അതെ അതെ.
ഉം അപ്പൊ പിന്നെ ആ പണിക്ക്ന്നിന്നിട്ടില്ല നേരെ സ്കൂള്‌വി ടാന്ന് വേ
ഉം ആ പിന്നെ നടക്കാന് ഒരുപാട് ദൂരെ
നടന്ന് നടന്ന് ഓനെ കൊണ്ടാക്കി നമ്മള് വീട്ടിലെത്തുമ്പോത്തിന് കൊട്രാരാൻ പോവാനാവും.
ഹി ഹി കൊട്രാരാൻ പോണൊ ആ.
അത് ഇരിക്കോന്നൊന്നും അറീല ഓന്റെ സ്വഭാവം മാ എപ്പളെപ്പളും കാണണം.
അതേലെ ഏ. ഇന്റെ താത്താന്റെ കുട്ടി അങ്ങനെന്നുട്ടോ ഏ ഉം.
അവിടെ വീട്ടിലാരൊക്കെണ്ട്?
ഇമ്പടെ ഇമ്മിം പ്പിണ്ട്.
ഉം.
മ് ഞങ്ങള് ചെറ്യ മകന. വേറെ പോന്നന്നെണ് തറവാടും വേറെ കൊർച്ച്
ആഹ്. അതേലെ ഏ ആ ആ അവടെ ആരെക്കെണ്ട്?
അവ്ടാരുല്ല.
അലാതെ ഉ ഏ ഉ ഏയ് ഇവിടെ നാ നാത്തൂൻമാർ ആരെലും ഉണ്ടോ അതോ
ഇല്ല നാത്തൂമാര് മൂത്തച്ഛണ്ട് നാല് നാത്തൂമാരും.
നാല് നാത്തൂൻമാരുംല്ലേ ആ അങ്ങനെയൊക്കെ.
ഞങ്ങളെ വീടും അട്ത്തട്ത്തന്നെ കൊർച്ച് നട്ക് നടൂല്റോഡും പ് അപ്ര ഇപ്രാം വീട്.
ആ വീട്ലേ മുന്നിലാണ് അങ്ങട്ടും ഇങ്ങട്ടും കാണാം ആ ഹ്.
അതേലെ ഉം. പിന്നെ ഭക്ഷ ആ കുട്ട്യക്കൊക്കെ ചോറൊട്ത്തക്ക? ഞാന് ഇപ്പൊ രണ്ടായ്ചക്കായ്.
ആഹ് ആഹ്.
ഉം. പിന്നെ ഇങ്ങള് എത്ര വരെ പഠിച്ചിക്ക്ണ്?
ഞാനെ ഈ കോള് കട്ടയ്യട്ടേ ന്ന്ട്ട് തിര്ച്ചങ്ങട്ടൊന്ന് വിളിക്കട്ടെ ടൈം ആയില്ലേ?
ഏ ആ ഞാൻ ആ ഞാൻ വിളിക്കണ്ട് ആ ഞാൻ വിളിക്കാ ആ വിളിക്കണ്ട്ന്നല്ല ഞാൻ നിങ്ങക്ക് വിളിക്കാൻ സമ ആയ് ആയിക്കോട്ടെ ഇപ്പലേ സമയായിട്ടില്ലല്ലോ?
ആയെ പത്ത് മണി കഴ്ഞ്ഞു ഏ പത്ത് പത്തരായി.
പത്തര ആ ആയിക്കോട്ടെ എന്നാ ശെരി കട്ട് ആയിക്കോ എന്നാ ശെരി ട്ടോ. ആഹ്.